ഹലോ ആഹ് സുഖായിട്ടിരിക്ക്ന്ന്
ചായൊക്കെ കുടിച്ചാ
ആഹ് പ്പ കഴിഞ്ഞ്
ആഹ് എന്തേനു ചായക്ക്
ഓഹ്
ചായക്കെന്തേര്ന്നു
ആഹ് ചായക്ക് ദോഷ അവിടെയോ
ഇവിടെ ചപ്പാത്തിയാ
ചപ്പാത്തി ആഹ് ഉച്ചക്കുള്ള ഫുഡ് എല്ലാം കഴിഞ്ഞായിരുന്നോ
കഴിഞ്ഞില്ല ചോറാക്കണം ആഹ് ഇല്ല അതെന്നെ കഴിഞ്ഞിട്ടില്ല ആക്കണം
ആഹ് ആക്കണോല്ലേ ആ ഇവടെ മക്കളുള്ളത് കൊണ്ട് രാവി ലെ കാപ്പിയെല്ലാ അവര് സ്കൂളിൽ പോണ ടൈം ഇങ്ങനെ കഴിച്ച് കഴിച്ച് അവർക്ക് രാവിലെ ഫുഡ് വേണം അപ്പ കാപ്പി കുടിയെല്ലാം രാവിലെ കഴിഞ്ഞ് ഉച്ചയ്ക്ക ത്തുള്ള ഫുഡും ആയി അവർക്ക് ഇനി എപ്പോഴാണ് വേണോന്ന് അറിയാൻ പ രസല്ലേ
എന്തേന്നു ആക്കിയെ ഉച്ചക്ക്
ആഹ് ഉച്ചക്കത്തേക്ക് കൊറച്ച് മത്തി കിട്ടി മത്തി കറി പിന്നെ ചോറ് കപ്പ തോരൻ ക്യാബേജ് തോരൻ പിന്നെ മോര് കറി
ഉം മോര് കറി ങ്ങള് എങ്ങനെണ്ടാക്കല് ഇവടെഒന്നും കിട്ടിയിട്ടില്ല കിട്ട്
മോര് കറി ഇങ്ങള് എങ്ങനെ ആക്കല്
ആഹ് മോര് കറി കൊറച്ച് തേങ്ങ എടുത്ത് അതിനക ത്ത് ജീരകം ഇഹ് മഞ്ഞപ്പൊടി പച്ചമുളക് ഏഹ് അരച്ച് ആഹ് അരച്ചിട്ട് ആഹ് പിന്നെ തൈരും കൂടെ മിക്സ് ആ ക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും എന്നിട്ട് കടുകും കൂടെ വറുക്കും
വേറൊന്നും അയ്ലിടൂല അത ചെലര് വെള്ളരിലൊക്കൊയി ക്ക്‌ കൽക്കി പാരുന്നേ കാണാ അങ്ങനെയൊ
ആഹ് അങ്ങനെ ഇടും അങ്ങനെ ഞങ്ങള് ഒണ്ടാക്ക് അയ്നെ ഞങ്ങളെന്തോന്ന് പുളിശ്ശേരി ന്നാണ് ഇവിടെ പറയണത് പല ഐറ്റ ഇടുന്നേ പല ഒന്നും ചേർക്കരുന്നേന് മോരന്ന് പറയും ചേർത്തിടുന്നേനെ പുളിശ്ശേരിന്ന് പറയും
ഒന്നും ചേർത്താണ്ടാക്കുന്നത് എങ്ങനെ തേങ്ങയില് പച്ചമുളകും തൈര് ഒഴിച്ചിട്ടരയ്ക്കുന്നതോ
ആഹ് അത് തന്നെ തേങ്ങയിലേക്ക് ഞാൻ പറഞ്ഞ ഐ റ്റംസണ്ടല്ലോ ജീരകം, മഞ്ഞപ്പൊടി, പച്ചമുളക് ഇട്ടിട്ട് ആഹ് അതില് അത് അരക്കും നല്ല അരച്ചെടുത്തിട്ട് അതിനകത് തൈരും കൂടാക്കി ചെറുതായിട്ട് അടുപ്പത്ത് വെച്ച്ചൂടാകും എന്നിട്ട് കടു വറുത്തൊഴിക്കും
ഉം
ഉം പിന്നെ പ തൈ രൊണ്ടെങ്കിൽ പല ഐറ്റങ്ങളുണ്ടാക്കാം വെള്ളരി ക്ക്യ ചെറിയ സ്ക്വയർ കണക്കെ കട്ട് ചെയ്തിട്ടാണെ അയ്‌ന് പുളിശേരിന്ന് പറയും ആഹ് പിന്നെ ചെറിയ നീളത്തിനരിയോലോ ആഹ് നീളത്തിനരിഞ്ഞ് തൈര് വെക്കണേനെ പച്ചടിന്ന് പറയും
ഏഹ് ഞങ്ങള് വെള്ളരി ചെറുതാക്കി മുറിച്ചിട്ടിട്ട് അതിലേക്ക് വെള്ളരി വേവിച്ചിട്ട് അതിലേക്ക് മൂ തൈരിന്റെ തേങ്ങേല് മിക്സ് ആക്കി അരച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആക്കല്ണ്ട് ഞമ്മള് അയ്ന് മോര് കറിന്ന് പറയും
തേങ്ങ അരയ്ക്കും തേങ്ങ കൊറ
ആഹ് തേങ്ങ അതൻ തേങ്ങാലേക്ക് കൊറച്ച് പൂ ട്ടാ പുളിയുള്ള തൈര് ഒഴിച്ചിട്ട് അരക്കുന്നത് അതിനെ നമ്മള് മോര് കറിന്ന് പറയും
ആഹ്
ആഹ്
ഇവിടെ പല ഐറ്റംണ്ട് ബീട്രൂട്ട് വെച്ചും ചെയ്യാ അയ്‌നെ കിച്ചടി എന്ന് പറയും പീ ബീട്രൂട്ട് വേവിച്ച് നല്ല അരയ്ക്കും പിന്നെ കൊറച്ച് തേങ്ങേ നേരത്തത്തെ പോലെ അരച്ച് എടുത്തിട്ട് തൈരും കൂടെ മിക്സ് ആക്കി അയിനെ കിച്ചടി എന്ന് പറയും
യേ
ഉം തൈരില് പല ഐറ്റങ്ങള് ഞങ്ങള് അഹ് ഓ
സ്പെഷ്യലൊക്കെ ഇണ്ടാക്കുവോ ഇങ്ങള്
ആഹ് സ്പെഷ്യലാ ഇണ്ടാക്കും മക്കക്ക് ഉം ചെലപ്പഴ് വീട്ടില് ആഹാരം കഴിച്ച് മടു ട്ടുമ്പ ഞങ്ങൾക്ക് ബിരിയാണി വേണം മന്തി വേണം അങ്ങനെ ഒക്കെ പറയും എപ്പഴെല്ലാം ഒണ്ടാക്കും
ഏഹ് മന്തിയും ബിരിയാണിയും ഒക്കെ ഇണ്ടാക്കും
ഓഹ് മന്തി ഞങ്ങള് കിറ്റ് ഒണ്ടല്ലോ മന്തിന്റെ കിറ്റ് വാങ്ങാൻ കിട്ടും അപ്പ അതിനാത്തന്നെ എല്ലാ മിക്സാ എല്ലാ സാനങ്ങളും കാണാം അപ്പ എളു പ്പത്തി കഴിക്കാൻ പറ്റും
ആഹ് എങ്ങനെ കുക്കറില് ആക്കേല് എലേല്
ആഹ് കുക്കറില് ആക്കി തന്നെ പിന്നെ എയർ ഫ്രയർ ഒണ്ട് ചിക്ക അതിനാത്ത് വെച്ചാ
ഏഹ്
ആഹ്
ആഹ്
അവിടെ ഒണ്ടാക്കാറുണ്ടാ ഈ സ്പെഷ്യൽ എല്ലാം
ആഹ് സ്പെഷ്യല് ഇണ്ടാക്കും ഞമ്മള് വിരുന്ന് ആരെങ്കിലും വരും പുതിയ ആളിയന്മാര് ഒക്കെ വരുമ്പളൊക്കെ അങ്ങനെ പിന്നെ ആരെങ്കിലും വിരുന്നുകാര് ഒക്കെ വരുമ്പോ സ്പെഷ്യല് ഒക്കെ ഒണ്ടാക്കും മന്തി ഫ്രൈഡ് റൈസ് ബിരിയാണി അങ്ങനൊക്കെ ഒണ്ടാക്കും ഉം
ആഹ് ഇവിടെ മക്കള് പറയുമ്പഴ് ഉം ഇണ്ടാക്ക അല്ലെങ്കി നാടൻ ഐറ്റംസ് ആണ് എനിക്ക് കൂടുതൽ താല്പര്യം
മ്
ഉം
പിന്നെ ആരും ഇല്ലാത്തപ്പ എടക്ക് ഒക്കെ പൂതിയേറുമ്പ എന്തെങ്കിലും ഒക്കെ പൊറത്തൂന്ന് ഓർഡറ് ചെയ്യും അത് അല്ലെങ്കില് ഹെൽത്തിയാണ് ആ ചെലപ്പോ എ എപ്പോഴും നല്ല ചെലപ്പോ ആരും ഇല്ലെങ്കിലൊക്കെ ഒറ്റക്കൊക്കെ ആവുമ്പോ ഒറ്റക്ക് പറഞ്ഞാല് ഏഹ് അമ്മയും ഞങ്ങളും മാ ഒരു ഉച്ചയാമ്പോക്കെ എന്തെങ്കിലും ഒക്കെ ഓർഡർ ചെയ്യും ചെലപ്പോ എല്ലെങ്കി എന്തേലും സ്പെഷ്യൽ ഇണ്ടാക്കും
ആഹ് അവിടാണ് ചെല ദിവസം മടി പിടിച്ച ദിവസായിരിക്കും അന്നൊക്കെ ചെറിയ പി കൊറോല ഒണ്ടാക്കി ആഹ് ചിക്കൻ അങ്ങനെ ഒക്കെ പെട്ടെന്ന് ആയിരിക്കും മറ്റേതൊക്കെ നല്ല വേവൊള്ള അല്ലേ മ കെതീഫ് ആഹ്
ഉം നമ്മടെ ഇവിടെ
ഉം പിന്നെ ഏത് തരത്തിലുള്ള ഫുഡാണ് ഇഷ്ടം നാടനോ അതെ
എനിക്ക് സ്പെഷ്യലാ ഇഷ്ടം നാടന് ഇഷ ട്ട ഇഷ്ഠല്ലാന്ന് അല്ലട്ടോ എനിക്ക് കൂടുതലും ഇഷ് ട്ടം അങ്ങനെ പ്രത്യേകിച്ച് പറയാന് ഒന്നും ഇല്ല ഇഷ്ടാണ് നാടനും ഇഷ്ടാണ് പിന്നെ വെജ് ഇഷ്ടാണ് എല്ലാതും ഇഷ്ടാണ് എനിക്ക് പച്ചക്കറി ചെറുപയറ് കടല വമ്പയർ ഇങ്ങനത്ത ഒക്കെ ഭയങ്കര ഇഷ്ടാ ഇങ്ങൻത്തെക്കെ ഇണ്ടേ ചോറ് ഭയങ്കര ഇഷ്ടാ ചോറ് കഴിക്കാന് ഉം ചെറു പയറ് ഉപ്പേരി മുതിരിക്ക ഭയങ്കര ഇഷ്ടാ
ഉം ഇവിടെം അങ്ങനെ നാടൻ നമ്മള് എത്ര കഴിച്ചാലും മട ക്കത്തില്ല പക്ഷെ പക്ഷെ മറ്റേ ബിരിയാണി ഒക്കെ ഒരു രണ്ടു ദിവസത്തി കൂടുതല് കഴിക്കണ്ട
പെട്ടെന്ന് മടുപ്പ് വെരും പക്ഷെ ഇഷ്ടാണ് എന്ന് വെച്ചിട്ട് പെട്ടെന്ന് മടുപ്പ് വെരും എപ്പോളും ഒന്നും തിന്നാൻ പറയാൻ ആവൂല്ല അതിപ്പോ എത്ര തിന്നാലും മടുക്കാത്ത സംഗതി നമ്മള നാടൻ ചോറും കറിം
ചോറും കറിയും മീനായ ഞങ്ങള് കൊറച്ച് തിന്നാ മടു എത്ര തിന്നാലും അമ്മള് മടുക്കൂല പക്ഷേ ഈ വലിയ പെരുന്നാളൊക്കെ ആവുമ്പോ നമക്ക് ചീട്ട്കളി രണ്ടു സം തന്നെ പുഴ ഉം
പിന്നെ രാവിലോട്ട് എന്താ ഉണ്ടാക്കല് ഉണ്ട്
ഉം രാവിലെ ദോശ അപ്പം അതൊക്കെയാണ് മക്കൾക്ക് ഇഷ്ടം അപ്പൊ അവരെ ഇത് വെച്ച് ച്ചും കൂടെ നോക്കും പിന്നെ പുട്ടുണ്ടാക്കും എല്ലാം ഉണ്ടാ ഇടിയപ്പം പ്പം ആ പത്തിരി അങ്ങനെ എല്ലാം ണ്ടാക്കും ആഹ് രാത്രി അവിടെ ചോറാണോ അതേ ഇത് കാപ്പി ഉണ്ടാക്കും അപ്പം ധോശ അങ്ങനെ ഉണ്ട
ത്രി ചപ്പാത്തി ണ്ടാക്കും ങ്ങളവ്ടെ ഹേ കുട്ടികൾ ഹേ ചോറാവാണ്ടി അല്ലെങ്കിൽ കടിയോവും
ആഹ് ഇവ്ടെ ചോറ് ചെലപ്പോ കഴിക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാപ്പിയിറ്റങ്ങളു ണ്ടാക്കും
ഇവ്ടെ ചപ്പാത്തി അങ്ങൻത്തോക്കെ ണ്ടാക്കിയ എല്ലാർക്കും അതന്നെ വാണം ചെല്ലാര്ക്കോന്നും ണ്ടാക്കാൻ
ആഹ് ചപ്പാത്തി ഞാനും അങ്ങനെ അധികം ഉണ്ടാകും അപ്പാക്ക് പഴ ഉണ്ടാക്കണെങ്കി എനി ക്ക്‌മാത്രം ഞൻ ഉണ്ടാക്കി കഴിക്കും അവിടെ ചപ്പാത്തി ചപ്പാത്തി ണ്ടാക്കല് ഉം ഉം
മഴൊക്കെ ണ്ടോ അവിടെ
ആഹ് ഇവ്ടെ രണ്ട് ദിവസായിട്ട് നല്ല മഴയാണ് മഴ ച്ചൊന്ന് പെയ്യും തോരും ആ രീതിൽ ആഹ് ചൂട് കൊറഞ് കൊറചൊന്ന് തണുപ്പു ആയിട്ടുണ്ട്
ഉം
ഉം ഡ്രസ്സ് ഒന്ന് ഒണങ്ങി കിട്ടാന്ല്ല ഇപ്പൊ രണ്ടുസം മഴ യ്തപ്പഴേ
ഏ ഇത് പകലൊക്കെ മഴ ന്നെ
ആഹ് പകലെല്ലാം മഴാ ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കാ ഒര് അരമണിക്കൂർ മഴ പെയ്യും പിന്നെ ഒര് മണിക്കൂർ മഴ പെയ്യും ഇല്ലത്തില്ല പിന്നെ അരമണിക്കൂർ
പകല് മഴേല്ല ഒരു വൈകുന്നേര അഴ മഴ
ആഹ് ഇപ്പൊ രണ്ട് ദിവസായി ട്ടാണ് ഇവിടെ ഫുൾടൈം അല്ലെങ്കി നിങ്ങള് പറഞ്ഞണക്കെന്നെര്ന്നു
ആഹ് ഇവെടെ ഇന്നലേ അ ഇന്നലെ ഒരുപ്പപ്പ ആദ്യത്ത് രണ്ട് മണി സമയത്തൊക്കെ ചെറിയൊരു മഴ ണ്ടായിരുന്നു
ആ
ത്രേംമുന്നേ കറണ്ടൊക്കെ പോയിട്ട് ഇപ്പൊ കൊറ്ചെര്ത്തെ മുൻപ് വന്നേതെ ഒള്ളൂ കര്ണ്ട് രാത്രി പോയിട്ട്
ഉം
മയ്ന്റെ തലേന്നൊക്കെ ഏ ഒര് മഹ് രിബ് അട്പ്പിച് ഭയങ്കര ഇടിയും മിന്നലുംമാഴയും
ആഹ് ഇപ്പടെ മഴ പെയ്ത പ്പ ഇടി മിന്നലും ല്ല മഴ പെ ര് തുടർചെയിട്ടുള്ള മിന്നലില്ല വല്ലെങ്കി പിന്നെ രാവിലെ വെയില് ഉ ഉച്ചക്ക് ശേഷം ഇടീ മിന്നലും തൊട്ങ്ങിയാ പിന്നെ ഭയങ്കര ഒരുരിതാണ് രാത്രിയാലും ഇടി മിന്നലും അങ്ങനെ ഇതായിര്ന്നു പ്പ രണ്ടു സായിട്ടില്ല ആഹ്
വെറെ ന്തൊക്കെ
ആഹ് പിന്നെ പെരുന്നാൾ കുറച്ചുദിവസം തൊട്ങ്ങിയൊഅത്
ഇല്ലാ കൈ അവ്ടെ ട്ത്തല്ലാർക്കും.
ഇല്ല എട്ത്തില്ല ഇനി പെരുന്നാളും സ്കൂൾ തൊറപ്പല്ലാം ഒത്തു വരണാ
വീട്ടില് പണിയൊക്കെ കഴിഞ്ഞോ?
ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവടെ ഇരുന്നപ്പഴാണ് വിളിക്കാന്ന് വിചാരിച്ചത്.
ഉം ഉം
ഉം
വൈകുന്നേരം സ്നാക്സെന്തെങ്കിലൊക്കെ ഉണ്ടാക്കോ ചായക്ക്.
ആഹ് സ്നാക്സ് എടക്കൊക്കെ ണ്ടാക്കും പഴം. പഴം പൊരി, വട, ആ പിന്നെ ഏ എലയപ്പോ ന്ന് പറി അതറിയാമോ?.
അടയാണോ
ആടയില് ഇട ഇവിടെ ഇലയപ്പൊന്നാണ് പറയണത് ആ അതൊക്കെ ഉണ്ട്.
ആ ഉഴുന്ന് വട ണ്ടാക്കും ആ പരിപ്പ് വട ണ്ടാക്കും
ഉഴുന്ന് വടങ്ങനെ ണ്ടാക്കല് ഇങ്ങള്.
ആ ഉഴുന്നുവട മ് അ ഉഴുന്ന് കുറച്ചൊന്ന് വെള്ളത്തീട്ട് കുതിർക്കും ഒരു നാല് മണി. ചോറ് ഇല്ല
ഉം
എന്നിട്ട് അതൊട്ടും വെള്ളമില്ലാതെ മിക്സിയില് അരച്ചെടുക്ക. അയ്നൊരു പരുവോണ്ട് ഒരുപാടങ് അരഞ്ഞോണ്ട. എന്നാ ഒട്ടും അരയാതെ ഇരിക്കണ്ടാ മ്മൾ സ്ഥിരായിട്ട് ഉണ്ടാക്കി വരുമ്പോ ആ ഒരിതറിയാ. എന്നിട്ടയ്നകത്ത് കൊറച്ച് സവാള ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചി. പച്ചമുളക് കൊർച്ച് കുരുമുളക് പൊടി കൊറച്ചുപ്പ് എല്ലായിട്ട് മിക്സാക്ക. മിക്സാക്കി കുറച്ചൊന്ന് വെച്ചിട്ട് ങ്ങനെ മ്മക്ക് കൈ വെച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റും. ട്ടീട്ട്. ചെറിയൊരു ഹോള്ട്ട്ട്ട് എണ്ണയിലോട്ട് ട്ട് കൊടുത്താ. ഒരു സ്പൂൺ വെച്ചിട്ട് എണ്ണയിലോട്ടാക്കി കൊടു
നല്ല നന്നാവേക്കുംലെ.
ആ പെർഫക്റ്റായിട്ട് വരും.